ആഹ് എന്തൊക്കെ വർത്താനൊക്കെ?
സുഖം തന്നെ
ഉം ഉം ചായുട്ച്ച് എവിടേണ് ഇപ്പോടെള്ളത് സ്ഥലം
ഞന് വീട്ട്ലാണ്.
ഏഹ് പിന്നെ ഞമ്മക്ക്പ്പൊ എന്തൊങ്കിലൊക്കെന്ന് സംസാരിച്ചാലോ നല്ലൊരു വിഷയൊക്കെണ്ടെങ്കി
നല്ലെ മയണ്ട്.
ഉം മഴണ്ട്. നമുക്ക് ഇന്നത്തെ ഒരു സമൂഹം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചൊന്ന് സംസാരി ച്ചാലോ ഈ ഒരു സമകാലിക സമൂഹം നേരിടുന്ന
ഓക്കെ
ഉം ഓഹ് പറയാണെങ്കില് നമുക്കറിയാം ഇന്ന് ഇന്നത്തെ ഈ ഒരു അഭിനവ കാലഘട്ടം ഒരുപാട് പ്രശ്നങ്ങള് നേരിട്ണ്ട് പല രീതിയിലായി ട്ടാണ് നേരിട്ന്നത്.
അതെ
ഓ അല്ലാ ഞമ്മള് പ്പോ ഫുട്ബോളിന്റെ കാര്യത്തില് നേരിട്ണ്ട് അതുപോലെ തന്നെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യത ഇല്ലായ്മയില് നേരിട്ന്ന്ണ്ട്. വിദ്യാഭ്യാസപരമായി ട്ട് പലപ്പോഴും നേരിട്ന്ന്ണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നേരീട്ണ്ട്. അപ്പോം നമുക്ക് ആദ്യം തന്നെ ഞമ്മളേ ഒരു അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ചൊന്ന് ഇങ്ങനെ സംസാരിച്ചാലോ?
ഒന്ന് ഞാ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് പറയാ
ഉം പർഞ്ഞോളൂ പർഞ്ഞോളൂ.
അടിസ്ഥാന സൗകര്യങ്ങൾ അടി അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് പറിമ്പോ ഗവണ്മെന്റ് എന്ത് ഒരുപാട് പ്രൊജക്ടുകള് കൊണ്ടു വര്ണ്ട്. നമ്മള് എന്ത് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നമ്മക്ക് എന്ത് ഏഹ് ഏഹ് ഡെവലപ്മെന്റുകള് കൊണ്ടുവരാന് അങ്ങൻത്ത പല കാര്യങ്ങൾക്കായിട്ട് ഗവൺമെന്റ് ഒരുപാട് പദ്ധതികൾ കൊണ്ടുവര്ണ്ട്. പഷേ അയ്ല് ഏറ്റവും വല്ല്യ പ്ര പ്രത്യേകത എന്തോയ്ച്ചാല് അതൊന്നും ജനങ്ങൾലേക്ക് കാര്യമായിട്ട് എത്ത്ണില്ല. എല്ലെങ്കി ഗവൺമെന്റ് എല്ലെങ്കി സർക്കാർ ഏത് രീതിയിലാണോ അത് ഉദ്ദേശിക്ക്ണെ ആ രീതിയില് ജൻ ലേക്കെത്ത്ണില്ല എന്ന്ള്ള
അതെ അത് വളരെയധികം ശരിയായിട്ടുള്ള കാര്യാണ്. കാരണം എന്തോയ്ച്ചാല് ചെല കാര്യങ്ങളൊക്കെ എന്താണ് ഒന്നുങ്കി നമ്മള് അറിയുന്നില്ല എന്നുള്ള ഒരു രീതിണ്ട്. അതായത് ഒരുപാട് പ പദ്ധതികള്, പരിപാടികള് ഇപ്പൊ ഒരു വിദ്യാർത്ഥിയാണെങ്കി അവന് ഒരുപാട് സ്കോളർഷി പ്പുകൾ ഇണ്ട് അതുപോലെ തന്നെ പി എസ് സിയുടെ കാര്യം നോക്കാണെങ്കില് അതിലെന്താണ് ചെല ജോലികള് ചെൽപ്പോ അത് സിമ്പിളായിട്ടുള്ള ജോലികളായിരിക്കും. ഷേ അത് അതിന് എപ്പ്ളാ നോട്ടിഫിക്കേഷൻ വര എ എല്ലാരും എപ്പോഴും അറിയുന്ന എൽ ഡി സി ഇങ്ങനെയുള്ള കെ എസ് ഇങ്ങനെയുള്ള ചെല എക്സാമുകളൊക്കെ ആയിരിക്കും ഷേ
അതെ
ഇതിനെ കുറിച്ച് നമ്മക്ക് എന്താണ് ശരിയായ അവബോധം ലഭിക്കുന്നില്ലാന്ന്. ഒര് സാധാരണക്കാരനായ ഒരു വിദ്യാർ ത്തിക്കെന്താണ് അയിനെ കുറിച്ച് ഒരു ധാരണ കിട്ടണില്ല എന്നതാണ് പ്രധാന ഒരു പ്രശ്നമുള്ളത്
അതെ ഞാൻ അതിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കില് ഇപ്പൊ ചില ഏരിയകളുണ്ട് കേരളത്തിൽ തന്നെ ഇപ്പൊ തിരുവനന്തപുരം അതുപോലെ തന്നെ പാലക്കാട് അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങ
ഉം
ആ സ്ഥലങ്ങളില് ഉള്ള ആൾക്കാർ എന്താണ് ലൈനുള്ള ചെറുപ്പത്തിലെ സ്കൂളിൽ പഠിക്കണ കാലത്തൊക്കെ ഇങ്ങനത്തെ പി എസ് സി അവലോകനം അതുപോലെ തന്നെ പി എസ് സി ജോലിയുമായി ബന്ധപ്പെട്ട്, സർക്കാർ ജോലിയുമായി ബന്ധപ്പെട്ട്ള്ള ഒര് പാട് ഓറിയെന്റെഷൻ അത്പോലെ തന്നെ അതുമായി ബന്ധപ്പെടുത്തിയായിട്ട്ള്ള ക്ലാസ്സ്, സ്കൂൾ പഠനം, സ്കൂൾ കഴിഞ്ഞിട്ട്ള്ള കോഴ്സ് പഠനം ഒക്കെ ചെയ്യ്ണ്ട് അതോണ്ടെന്നെ അത് അത് ഒന്നാമത് എന്താച്ചാല് അവര് അല്ലെങ്കി അങ്ങനെ ചെയ്യ്ണ്ട് അല്ലെങ്കി അതിൻ്റെ പിന്തുടര്ണ്ട് ഐന് ഒന്നാമത്തെ കാരണം എന്താ വെച്ചാല് അവരുടെ കുടുംബത്തില് അങ്ങൻത്തെ സർക്കാർ ജോലിക്കാര്ണ്ടാവും.
ഉം ഉം അതെ ഈ ഇടുക്കി മേഖലൊക്കെ പ്രധാന ഐന്റോരു പ്രധാനപ്പെട്ട ഒരു ഇതാണ് കാരണം മുമ്പ് കാലത്ത് ഞമ്മള് ഞ്ഞിപ്പോ ചെറുപ്പത്തില് ഞമ്മളെ ചെറുപ്പത്തില് അല്ലെങ്കി ഉമ്മമാരുടെ ചെറുപ്പത്തില് ആ ഒരു സമയത്തൊക്കെ ഇടുക്കിയിൽ നിന്നൊക്കെ കൊറേ ആളുകള് അച്ചായന്മാരായിട്ടും മറ്റൊക്കെ ആളുകള് ഇങ്ങട്ടക്കെ നമ്മടെ ഈ ഭാഗത്ത് മലബാർ ഏരിയയിലേക്ക് വന്നിരുന്നു. അതിന്റെ പ്രധാന ഉദ്ദേശം എന്താച്ചാല് ഓല് ഈ ജോലി വിദ്യാഭ്യാസം ജോലി ആയശേഷം ഈ ടീച്ചേഴ്സൊക്കെ ആയേണ്ടി അന്നൊക്കെ കൊറേ പൊർത്ത്ന്ന്ള്ള അധ്യാപകരൊക്കെയാ ഏറെണ്ടായിണ്ടാവുക പിന്നീടാണ് നമ്മളെ ഈ മലബാറേരിയൊക്കെ വളരാൻ തൊടങ്ങിയത്
അതെ അത് ഒന്നെന്താ ചോയ്ച്ചാ നമ്മക്കതിന്ള്ള അറിവില്ല ഞമ്മളെന്താണ് ഏഹ് ഞമ്മള് ജീവിക്കാൻ വേണ്ടി എന്തെട്ക്കും ഞമ്മളിവെടെത്തെ ചെലേ ചെറ്യേ എന്തെങ്കിലും ജോലി എട്ക്കും, അത് കഴിഞ്ഞൊരു കല്യാണ പ്രായെത്തുമ്പോ അല്ലെങ്കിൽ പ്രാരാബ്ധങ്ങള് തലയിലേറ്റി നിർത്തുമ്പോൾ ഇവിട്ന്ന് നാട് വിടും ഗൾഫിലോ
അതൊരു വലിയ പ്രശ്നാണ് കാരണന്താവെച്ചാല് ഈ ഇപ്പൊ ഈ മലബാറേരിയില്ള്ള വികസനം എന്ന് പ്രധാനമായിട്ട് എവ്ട്ന്നേച്ചാ ഗൾഫ്ന്നുള്ള ഫണ്ട്കളാണ് ഗൾഫ് ന്ന്ട്ട് കിട്ട്ണ പൈസകളെയ് കാരണം പ്ലസ് ടു കഴിഞ്ഞാ അല്ലെങ്കി പത്ത് കഴിഞ്ഞാ നേരെ ആളുകള് പൂവാണ് ഉന്നത വിദ്യാഭ്യാസ ത്തിനല്ല ഗൾഫിലേക്ക് പോയി എന്തെങ്കിലും പണിയെടുത്ത് അതായത് പട്ടിപ്പണിയെടുത്ത് രാജാവിനെ പോലെ ജീവിക്കുക എന്ന് പറീണമാതിരി അവുടെ പോയി എടങ്ങാറായി ന്ന്ട്ട് നേരെ ഇങ്ങട്ട് വരാണെ കാരണം ആ സമയത്തു മറ്റ് മറ്റു പലേ സം രാജ്യ ജില്ലകളൊക്കെ ചെയ്യണ രീതി എന്താച്ചാല് ഓല് ഓലെ മക്കളെ നല്ലോം പഠിപ്പിച്ച് പഠിപ്പിച്ച് അങ്ങനെ അധ്യാപകര് അല്ലെ പി എച്ച് ഡിക്കും പി ഡി എഫിനും മറ്റും ഉന്നത തലങ്ങളിലേക്ക് അയക്കാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒര് അന്തരം നമ്മുടെ ചെലേ ഏരിയകളിൽ നമ്മക്ക് കാണാൻ കഴിയും ഇപ്പൊ ഈ ഐ എ സ്സിന്റെ കാര്യമൊക്കെ നോക്കാണെങ്കില് ബീഹാറിന്നെക്കാണ് ഏറ്റവും കൂടുതൽ ഐ എ സ്സുകള് വര്ന്നതെന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെണെങ്കിൽ ഔട്ത്തൊര് രീതി, വിദ്യാഭ്യാസ രീതിന്ന് പറഞ്ഞാല് ഓലെന്തെയ്യും ഈ ചെറുപ്പത്തിൽ ഏഴാം ക്ലാസ്, എട്ടാം ക്ലാസ്, അഞ്ചാം ക്ലാസിലൊക്കെ പഠിക്ക്‌ണെ കുട്ട്യാൾക്കെന്നെ ഇങ്ങനെ ഈ ഐ എ എസ്, ഐ പി എസ് ഈ കാര്യങ്ങളൊക്കെ എന്താണ് ഇൻചെക്ട് ചെയ്ത് നല്ലോം പഠിപ്പിക്കും ഓലെ സിലബസിൽ ഉൾ പ്പെട്ത്ത്ണ്ട് ഇവിടെ കൊറേ നമ്മളെ രീതിന്ന് വെച്ചാൽ ഇവടെ നമുക്ക് ആവശ്യമില്ലാത്ത സിലബസുകൾ പണ്ടേ പണ്ടേള്ളൊരു സിലബസ് ഇങ്ങനെ കൊണ്ടുവന്ന് ആളുകളിലേക്ക് നൽകുകാണ് ചെയ്യുന്നത് പ്പൊ
പിന്നെ ര് പിന്നെ ഒര് പ്രത്യേകത എന്താ വെച്ചാല് മലബാർ ഏരിയയിൽ മാത്രം ഏഹ് മലബാറേരിയയിൽ കൂടുതൽ കണ്ട് വരുന്ന സംഭവാണ് ഒരു ഹയർ സെക്കൻഡറി ഏജു വിദ്യാഭ്യാസം കഴിഞ്ഞാ ഉടനെ പെങ്കുട്ട്യാളെ കെട്ടൊർപ്പിക്ക അല്ലെങ്കിൽ ട്ടിച്ചാ പിന്നെ അല്ലെങ്കിൽ ആണ്ങ്ങളാകുമ്പോ ഡിഗ്രി വിദ്യാഭ്യാസം വെറും ഏഹ് പൈസക്കാർക്ക് മാത്രം അല്ലെങ്കി പൈസള്ള കുടുംബക്കാർക്ക് മാത്രം ബാക്കിള്ള വല്ല്യേ ആളായിലെ പണിക്ക് പോയ്‌ക്കോ ഞ്ഞിവടെ നിക്കണ്ട അങ്ങനെരു കൺസെപ്റ്റ് അങ്ങനെരു ഒരു എന്താ അങ്ങനെരു തോന്നൽ അപ്പൊ പിന്നെ
അത് ഈ മൽ ഈ എ പല ആളുകളീം പിടിച്ചൊരു പ്രശ്നവാണെയ് അതായത് പതിനെട്ട് ട്ട് കഴിഞ്ഞാൽ വിവാഹം എന്നുള്ള രീതി അത് സ്ത്രീകളെ പലപ്പൊഴും അത് അടിച്ചമർത്തുന്ന തരത്തിലേക്ക് പോവാണെയ് കാരണം അത് കഴിഞ്ഞാല് വിവാ അത് ഒന്നും ഒന്നും കയ്യൂല അതായാ ത് ഇരുവത് വയസ്സ് ഇരുവത്തഞ്ച് വയസ്സായ ഓൽക്കൊന്നും കല്യാണം കഴിക്കാൻ കയൂല എന്ന്ള്ള പറഞ്ഞാണ്ട് ഒരു ആ ഒരു ദുരവസ്ഥേണ് ഇണ്ടായിനത് പക്ഷെ ഇപ്പൊ ഒരുപാട് ഒരു ശാക്തീകരണക്കെ സംഭവിച്ചു കൊണ്ടിരി ഇതിലിണ്ട് സ്ത്രീകള് പലപ്പോഴും ഞമ്മള് ഒറ്റക്കാലിൽ നിന്നി ട്ട് മതി വിവാഹം എന്നുള്ള തലത്തിലേക്ക് മാറിക്കൊണ്ടിരിക്ക്ണ്ട് പ്പൊ
ഉം അത് നല്ലൊരു കാര്യാണ്.
ഉം അതെ അതെ.
രണ്ടു പേരും ഒരേ സമയത്ത് ഈ ഫാമി ഈ കുടുംബജീവിത ത്തിൽ രണ്ടു പേരും ഇപ്പം കുടുംബത്തിന്റെ സാമ്പത്തിക മേഖലയില് രണ്ടുപേരും ഒരേ സംഭാവന കൊട്ക്ക അതേപോലെ തന്നെ പേരന്റിങ് അതായത് കുട്ടികളെ വളർത്തുന്നതിന് ഒരേ സം സംഭാവന കൊടുക്ക ഏ ഒരുപൊടെ മല മന പൊര്ത്തതോടെ ജീവിക്കുമ്പളേ ആ കുടുംബെ ഒരു വിജയകരമായ കുടുംബാവുള്ളു. എല്ലെങ്കി എന്താണ് ഒക്കെ പെണ്ണ് നോക്ക ഏ കുടുംബം പെണ് നോക്കുക കുട്ടിയാളെ വളർത്ത്ണം കുൾപ്പിച്ചണം തിന്നാൻ കൊട്ക്കണം അങ്ങത്തെ കാര്യങ്ങളൊക്കെ പെണ്ണന്നെ നോക്കണം എന്ന്ള്ളെ എവിടി ഒരു നിയം ലിഖിതമായ നിയമല്ല അതൊക്കെ ഞമ്മൾടെ ഈ ആഹ് ഞമ്മൾടെ ആ അടെ എടയിലുള്ള സംസ് കാരങ്ങളെ അല്ലെങ്കി പണ്ടത്തെ ആൾക്കാര് ഒരു കെട്ടിച്ചമച്ച് ഏ എന്ത് അലിഖിതമായി എഴുതപ്പെട്ട ഒരു നിയമങ്ങളാണ് അതൊക്കെ അപ്പൊ കൂട്തലായ്ട്ട് ട്ട് ഇന്ന അത് മാറിക്കൊണ്ടിരിക്ക്ണ്ട് ഇന്നാ കൂടുതൽ ഇനിയും മാറാണ്ട് ഇന്ന്ള്ളാണ്. അതിൻ്റൊരു വശം
അതെ യതെ താം പറഞ്ഞത് വളരെ വാസ്തവാണെയ് കാരണം ഇന്നത്തെ ഒരു സമകാലിക ലോകം എന്ന് പറഞ്ഞാല് വിദ്യാഭ്യാസം വളരെ അത്യാവശ്യാണ് കാരണം ഒരു വിദ്യാർത്ഥിയുടെ ശരിയായൊരു വിദ്യാഭ്യാസം ലഭിക്കണേങ്കിലും അത്പോലെ തന്നെ ആ ഒരു വിദ്യാർത്ഥിക്ക് എന്താണ് ശരിയായൊരു ആരോഗ്യം നിലനിർത്തണെങ്കിലും നല്ല വിദ്യാഭ്യാസള്ള ആള്കളാവണം കാരണം അങ്ങനെള്ള ആളുകൾ എന്ത്‌ചെയ്യും തന്റെ മക്കളിം നല്ലോ പഠിപ്പിക്കണം എന്നുള്ളൊരു രൂപത്തിലേക്ക് വെരും പിന്നെ ഈ ഇന്നത്തെ കാലത്ത്ള്ള ഒരു പ്രശ്നാണ് ഈ സ്ത്രീകളില് ആഹ് അതൊക്കെ അതിൽനിന്നൊക്കെ മാറിട്ടെ ഈ ഗാർഹിക പീഡനം സ്ത്രീധനം ഈ ഒരു പ്രശ്നൊക്കെ പലപ്പോഴും ഇണ്ട് ഇപ്പ ഈ അടുത്തിടന്നേ ഇണ്ട് ഒരു പെണ്ണിനെ പാമ്പിനെ വെച്ചാണ്ട് കൊല്ലിപ്പിക്കണെ കൊന്ന് അതിന്റെ പ്രധാന കാരണം സ്ത്രീധാനം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞണ്ടൊക്കെയാണ്.
അതെ എ
ല്ലാ മേഖലയിലും സ്ത്രീകള് പല പ്രശ്നങ്ങളും നേരിടേണ്ടി
പണ്ട്ന്നൊക്കെ പറഞ്ഞാല് ഈ സ്ത്രീധനം നിർബന്ധായ ഒര അവസ്ഥയ്രുന്നു അയിന്നൊക്കെ മാറി സ്ത്രീധനൊക്കെ എന്ത് നിർത്തലാക്കി ഇപ്പൊ സ്ത്രീധനം ചോയിക്കാന്ന്ള്ള ഒരു മോ കാര്യായി മാറി പണ്ടൊന്നും പറഞ്ഞ അങ്ങനെ ചിന്തിക്കാനോ പണ്ട് അങ്ങനൊന്നും ചിന്തിക്കാനേ പറ്റൂല്ല സ്ത്രീധനം കൊട് ക്കാത്ത കല്യാണം അയ്യേ മോശം കല്യാണം എന്നുള്ള ഒരു നെലക്കെയിരുന്നു അതീന്ന് മാറി ഇപ്പൊ സ്ത്രീധനം ചോയ്ക്ക്ണ മോശായി മാറി
അതെ അത് പ്രധാനായിട്ട് കൊണ്ടന്ന ഈ പണ്ടത്തെ കാരണവന്മാരൊക്കെ ഉണ്ടാവും അതായത് സ്ത്രീനെ ചോദിച്ച് വീട്ടിലേക്ക് പോവുകാന്ന് പറഞ്ഞാല് ആദ്യം ഇങ്ങനെയ നോക്കും വീട് ഫസ്റ്റ് വീട്ടില തെങ്ങ് കവങ്ങ് ആ അവിടെ കുറെ സ്വത്തും സമ്പാദ്യ ഒക്കെ ഉണ്ട് എന്നട്ട് പിന്നെ ചോയ്ക്കാണ് നിങ്ങൾ എന്ത് തരും അങ്ങനെ ഒരു സിസ്റ്റ ആയിരുന്നു പണ്ടുണ്ടായിരുന്ന പക്ഷേ ഇപ്പൊ അതിങ്ങ ഇപ്പൊ മാറിയാണ്ട് സ്ത്രീ തന്നെ ഒരു ധനമാണ് എന്നുള്ള രീതിയിലേക്ക് മാറിട്ട്
ഉം
പിന്നെ ഇന്ന് നമ്മള് നേരിടുന്ന വേറൊരു പ്രശ്നം പ്രശ്നം എന്താന്ന് വെച്ചാല് ഒന്ന് തൊയ്ലില്ലായ്മ വലിയ രീതിൽ ഇന്ത്യയിലും ഇന്ത്യയിലും കേരളത്തിലും വലിയ രീതിയിൽ ഇപ്പൊ നമുക്ക് കാണാൻ കഴിയാണ് ചെയ്യുന്നത് അതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്
അതെ ഈ തൊഴിലില്ലായ്മയിൽ നിന്ന് വരുന്ന ഹലോ
ആഹ് പറയൂ പറയൂ
ആ തൊഴിലില്ലായ്മൽ നിന്ന് വരുന്ന ഒരു സംഭവമാണ് ഈ ഡ്രഗ് യൂസ് എന്നുള്ളത് അതായത് ഒരു സമൂഹത്തില് ഏ യുവാക്കള് അല്ലെങ്കിൽ കുറച്ചാൾക്കാര് അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ എന്ത് മയക്കുമരുന്ന് കച്ചവടക്കാര് ഈ സമൂഹത്തക്ക് ഇറങ്ങണെ അപ്പം ഓലെന്ത് ചെയ്യും ഈ തൊഴിലില്ലാത്ത ആൾക്കാരെ പിടിക്കും എന്നിട്ട് അവർക്ക് ഇങ്ങനെ ഇങ്ങനെ വി വിതരണം ചെയ്യാം അപ്പോ ഓർക്ക് ഇത് എന്ത് ഒരാൾക്ക് ഡ്രഗ് യൂസ് ചെയ്യാൻ നിർത്തിയാ ആൾക്ക് അങ്ങനെ തിരച്ചി കേറും പിന്നെ യ ചെയ്യാനുള്ളവരു മട്ട് അപ്പൊ അയാൾക്ക് ക്യാഷ് വേണം അപ്പം പണം അദ്ദേഹ ത്തി കയ്ൽ ഉണ്ടാവില്ല അപ്പോഴാണ് ഓലി ഓലരു പുതിയ ഡീലർ ആയിട്ട് നിയമി നിയമിക്കാം അതായത് ഇവന വഴി വേറെ ആൾക്കൊക്ക് ഡ്രഗ് എത്തിച്ച് കൊടുക്കണേ അതിന്റെ കാശ് ബങ്ക് കിട്ടുകയും ചെയ്യും അതിന് പുറമെ ബെനി ബെൻക്ക് ഉപയോഗിക്കാനുള്ള ഡ്രഗ്ഗ് മതിയാവോളം കൊടുക്കുകയും ചെയ്യും അപ്പൊ ഇവനക്ക് കിട്ടുന്ന വലിയൊരു ഓഫറാണ് അതായത് വേണ്ടത്ര മ മരുന്നും കിട്ടും അതുപോലെ തന്നെ വാതി എത്തിച്ച് കൊടുത്താൽ അതിനുള്ള പൈസയും കിട്ടും അങ്ങനെയാണ് ഇഷ്ടം പോലെ ആൾക്കാര് ഈ ഡ്രഗിലേക്ക് എത്തണ
അതായത് ഒരാൾക്കൊരു പണി ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നമ്മൾഈ പല തെറ്റായ കാര്യങ്ങളിലേക്ക് പോകവാൻ തുടങ്ങും അപ്പൊ നമ്മക്ക എന്തെങ്കിലും ഒരു പണി ഉണ്ടെങ്കില് നമ്മൾ എന്ത് ചെയ്യും അതിൽ നിന്നൊക്കെ മാറി നിക്കുകയാണ് ചെയ്യുക അതിന്റെ ഭാഗമായിട്ട് ഡ്രഗ് ഡ്രഗ് ഇപ്പൊ വലിയ തോതിൽ ഇപ്പോ ഇന്ത്യയില് ഇന്ത്യയിലും കേരളത്തിലൊക്കെ നടപടിക്കൊണ്ടരിക്കയാണ് അതിന്റെ ഭാഗമായിട്ട് നമക്കറിയാം ഓപ്പറേഷൻ തൂഫാന ഇപ്പൊ ഗവൺമെന്റിന്റെ കീഴ ആ ഓപ്പറേഷൻ തൂഫാൻ ആ അവസാനിക്കുക അതായത് ഓപ്പറേഷൻ തൂഫാനൻൊക്കെ ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇറങ്ങിയതാണ് അപ്പോ അതിനെതിരെ നമ്മളും എന്താണ് നല്ല ബോധവാന്മാരാകണം ലഹരിയിൽ നിന്നൊക്കെ മുക്തമായി അത് ഉപയോഗിക്ക ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായി നമ്മൾ എന്ത് ചെയ്യണം മാറണം
അതെ
നമുക്ക് ഏതായാലും ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ നേരിട്ട് കാണുമ്പോം വിശദീകരിക്കാവുന്നതാണ് ഓക്കെ ശരി
ഓക്കെ